എന്തൊക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷങ്ങള്
ഭക്ഷണൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കായിരിക്കുലേ
അതെ അക്ഷണം കഴിച്ച് ഒന്ന് കെടന്ന് റെസ്റ്റൊക്കെട്ത്ത് എണീറ്റ് വന്നതാ
പിന്നെ ഞാൻ വിളിച്ചത് ആള് ഏഹ് കുടരിക്കല് പറഞ്ഞ വിളിച്ചിട്ട്ഇല്ലേനോ
ആഹ് ആഹ്
അപ്പൊയ്യ് വരോ
ആഹ് ഇന്ഷാ അള്ള വരന്നോക്കാം അപ്പൊ കാണാം കൊറെേ നാളായിലേ കണ്ടിട്ട് ഉം
അതെ മ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊട്
ആഹ് അതെ ഉ നിപ്പോ എന്താ വാങ്ങ
എന്താ ഞമ്മ മ്മളെല്ലാരും കൂടിം ഒന്ന് ഇരുന്ന ആലോചിച്ചിട്ടേയ് എല്ലാരും കൂടി ആവുമ്പോ അത്ര പൈസയാവൂല എന്നാൽ പിന്നെ കൊറ നല്ലൊരു സാധനം വാങ്ങുകയും ചെയ്യും.
ആഹ് അതെ ഉം പിന്നെന്താ ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണക്കെ കഴിച്ചില്ലേ
ആ ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാണ്
ആഹ് പണ്യോക്കേ നേരത്തെ കഴിഞ്ഞോ
ആ എന്നെന്താ സ്പെഷ്യൽ എന്താ
എന്ത ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നുല്ല ഇന്ന് വെറ്ഞ്ചോറ് കുമ്പളങ്ങാ കറി മത്തി പൊരിച്ചത് പയറുപ്പേരി ആഹ് ഇന്നലെ വിഞ്ഞാന്നു നോമ്പായിരുന്നില്ലേ അപ്പൊ സ്പെഷ്യലായിരുന്നു.
ആഹ് മുഹറത്തിന്റെ നോമ്പായതോണ്ട് എന്തായാലും ഏ നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കണല്ലോ
ആ അതെ ഉം അപ്പൊ രണ്ടു ദിവസം നല്ല
വെറുതെ മിനിഞ്ഞാന്ന് ബിരിയാണി ഉണ്ടാക്കി ഇന്നലെ പൊറോട്ട കൊടുന്ന് ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കി
ആഹ് അതെ
ഉം
പിന്നെ എന്താ നമ്മള് ഏ ഹ് വേറെ ആരെങ്കിലോക്കെ വിളിക്കല് ഉണ്ടോ
ആഹ് ഉണ്ട് ണ്ട്
ആഹ്
ഉം അങ്ങനെ അങ്ങട് പുറത്തിറങ്ങിയത അകത്ത് വല്ലാതെ ഇങ്ങ് റേഞ്ച് കിട്ടൂല
ആഹ് ശരി
ഉം
ഞാൻ കുറച്ച് വിട്ടു നിന്നതേ ആൺകുട്ടികൾ അയ്ല് ഗ്രൂപ്പ് ആ ഇതിൽ ഉണ്ടായത് കൊണ്ട് ഹസ്- ബൻഡ് പറഞ്ഞ് അതില് അങ്ങനെ പോവണ്ടന്ന് പറഞ്ഞു ആഹ് അപ്പൊ അങ്ങനെ വിട്ട് നിന്നതാണ്
ഉം
യാത്ര പോകുന്നുണ്ട്ന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്തായി
ഉം എന്താ നമക്ക് പോണം പോണ്ടേ
പോണം എല്ലാരും കൂടിയ പോകണം ഉം പെൺകുട്ടികളും ഒറ്റക്ക്‌ അല പെണ് കുട്ടികൾ മാത്രമാവുമ്പോ എന്തായും സമ്മതിക്കും പിന്നെ നമ്മക്ക് കൊടൈക്കനാലിൽ പോയാലോ?
ആഹ് ആഹ് നല്ല നല്ല കാലാവസ്ഥയൊക്കെ നോക്കിട്ട് പോവാ ഉം
ഒരുപോലെ ഉണ്ടല്ലോ അ അത് എടുത്തിട്ട് അവിടെ നി നിന്നിട്ടേ ഒരു ദിവസം നിന്നിട്ട് നമുക്ക്
ആഹ് ആഹ് നല്ലോണം ആസ്വദിച്ചിട്ട് പോരല്ലേ?
അതെ അതാവുമ്പോ എല്ലാരോടും നല്ല സംസാരിക്കാനൊക്കെ ടൈം കിട്ടുവല്ലോ?
ഉ എന്താ അവിട്ക്ക് മഴ ഉണ്ടോ ന്ന്?
മഴയില്ല ഇന്ന് ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് ഭയങ്കര കുറവന്നല്ലേ മയ
ആ ഇല്ലേ മൂന്നാല് ദിവസമായിട്ട് അല്ല പിന്നെ ഇന്നലെ ഇന്നലെ ഒരു മഴ പെയ്തിട്ട ഇവിടെ
ന്ന് ചെറുതായിട്ട് വല്ലാണ്ടില്ല ഉം
ഇന്നിപ്പോന്തായ്യ്ന്നാ ആഹ് അദാഹ്ണ് കുളിക്ക കുളിക്കാൻ കേറി ഒരാൾ കുളിക്കാൻ കേറി ഒരാളെ ഭർത്താവ് വന്നീന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ആഹ് നിക്കാഹ് കഴിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല. ആഹ് അന്ന് സ്കൂൾ ഉച്ച വരേ ഉണ്ടായിരുന്നൊള്ളു.
ഏഹ് എന്തങ്കിലും പരിപാടി ഉണ്ടാ?
ഇല്ലില്ല ഇന്നലെ മുഹറത്തിന് ലീവ് ഇന്നലെ മുഹറം ലീവ് ആരുന്നില്ല അപ്പൊ ഇന്നലത്തെ ക്ലാസ് ഇന്ന് ഉച്ചവരെ എടുത്തതാ. അപ്പം രണ്ടാം ഉം കുട്ടികള് കുറവാവും ശനിയാഴ്ച ദിവസം ക്ലാസ് എടുത്താ കുട്ടികള് കുറവവാ ആകെ ഇരുപത് കുട്ടികള് പറയാ ആ ഒന്നും വന്നിട്ടില്ലന്നറീണ്ണ്ട് അയിറ്റക്ക് ഇപ്പൊ കളി നല്ല ലീവ കിട്ടിക്കപ്പും കിട്ടൂല്ലല്ലോ? ഉം സ്കൂള് രണ്ട് മാസം കൂടിയിട്ട് തുറന്നപ്പോള് നമ്മള് കാരണാല് കൂട്ടി തുറക്കുമ്പോ ഭയങ്കര സന്തോഷമായിരുന്ന് ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ?
ഇവർക്ക് ഇപ്പഴത്തെ വക്കൊക്കെ അതല്ല ആ തുറക്കാനായില്ലേ ആഹ് അതാണ് പറയണത് കേട്ട ഉം തുറക്കാനായില്ലേന്ന് ഓർക്കുമ്പം ടെൻഷനാണ്.
ഉം അതന്നെ
നമുക്കത് കിട്ടി വാങ്ങി അത് അതിന്റെ ഒരു വാസന അതൊക്കെയന്നല്ല നമ്മള് അത് ഫീൽഡ്. കാലങ്ങള് മാറി വരുന്നതിനനുസരിച്ച് മക്കളും മാറിക്കൊണ്ടിരിക്കയാണ്
അതന്നെ പിന്നെ എന്താണ്? ഉം ഒഴിവ് ദിവസങ്ങളില് എവിടേക്കാ പോയത്?
ആഹ് ഞങ്ങള് കഴിഞ്ഞ ഞായറ് എന്റെ വീട്ടി പോയി. അതിന് മേലത്തെ ഞായറ് പൊന്നാനി കടപ്പുറം ഒക്കെയൊന്ന് പോയി. അത് പറഞ്ഞു ഇടുത്തോണ്ട് പോയി നിമാ അതാണ്. അതെ ഉം മീൻ പിടിക്കുന്നൊടത്തൊക്ക ഒന്ന് പോയി മക്കളെ ബോട്ടിലൊക്കെ ഒന്ന് കേറി അങ്ങനെ ഓരോ ഞായറാഴ്ച ഉടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും.
ആഹ് ശരി ഭർത്താവിന് നാട്ടിൽ തന്നെയാണല്ലോ അല്ലെ ജോലി?
അല്ല അല്ല റാസൽ ഖൈമയില്. ഓല് ആഹ് ആഹ് റാസൽ ഖൈമയിലാണ് ഓല് വരണ്ട ടൈമിൽ ഇങ്ങനെ കറങ്ങും. ഉം ആഹ് മറ്റേപോലെ വരുന്ന ടൈമിൽ മാത്രമേ ഉള്ളെ കറങ്ങുള്ളു പിന്നെ മോന്
അതെ അതെ അങ്ങനെ ആകുമ്പം എന്റെ ഭർ ഭർത്താവ് ഇവിടെ നാട്ടിലാണ് അപ്പം ഈ വിദേശ ത്തുള്ളന്ന് കാലത്ത് പറഞ്ഞാൽ അവര് വരുമ്പോളെങ്കിലും നാട്ടിലുള്ള ഓല് അങ്ങനെ ഒരു ഡൈറ്റ് ഇല്ലാത്തതോണ്ട് നാളെ നാളെ നാളെ
ഉം
നമ്മള് അങ്ങനെ പുറത്ത് പോവലില്ല പിന്നെ പൈസേന്റെ ഇഷ്യൂ ഇല്ല കൂടായിട്ട്
ആഹ് അതന്ന് പുറത്ത് പോണമെങ്കി ഒരു സംഖ്യ വേണം ഇപ്പളേ നമുക്കന്ന് എണ്ണട കഴിക്കണമെങ്കില് പിന്നെ ഒര് ഫുഡ് കഴിക്കണമെങ്കില്
ഉം
നല്ലൊരു സംഖ്യ വരും ഉം
ആഹ് അതെ
പിന്നെ ലോണും കയ്യിൽ വേണം അപ്പം തന്നെ നടക്കുള്ളൂ
അതെ അതെ മക്കളായിട്ട് പോകുമ്പം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാനും
ആഹ് ആഹ്
ഉം
നമുക്കൊരു ചായയോ ഒരു കടിയോ കുടിച്ചാ മതി മക്കക്ക് പുറത്തിറങ്ങിയാ മന്തി വേണം ജൂസാള് ഇപ്പതെഅറിയുള്ളൂ
ആഹ് നമ്മള് മാത്രാവുമ്പോ എന്തെങ്കിലോക്കെ അഡ്ജസ്റ്റെയ്ത് പോവും നമ്മള് എന്തെങ്കിലോക്കെരു ഇത് ചെയ്താണ്ടേ നമ്മക്കതൊക്കെ മതിയാവും ഉം പിന്നെന്താ നമുക്കെന്തായാലും അന്ന് പരിപാടി പരിപാടി എന്തെങ്കിലോക്കെ ആഹ് പോണം
സംസാരിച്ച് അടിച്ച് പൊളിച്ചിട്ടൊക്കെ ഇങ്ങനെ
അതെ നമ്മള് അന്ന് മാക്സിമം അ മക്കളെ ഹസ് ഭർത്താക്കന്മാരടുത്താക്കാൻ നോക്കണം ഞാ ഞാൻ പറഞ്ഞി ട്ട്ണ്ട് ഞാനങ്ങനെ പോവുമ്പോ അവര് പോവലുണ്ടല്ലോ അവര് സുഹൃത്തുക്കളൊപ്പ പോകുമ്പോ അവര് കൊണ്ടുപോകലില്ലല്ലോ
അതെ അപ്പൊ ഞമ്മള് പോവുമ്പോ അവരോന്ന് നോക്ക അതെ
ആഹ് ഒരു ദിവസം അവര് നോക്കട്ടെ നമ്മളൊന്ന് ഫ്രീയാവാ നടക്കോ അറിയില്ല ഒക്കെ പറയ്ണണ്ട്
പിന്നെ പിന്നെന്തൊ
എന്താ വീട് സ്വന്തായിട്ട് വീടൊക്കെ വെച്ചാ
സ്വന്തായിട്ട് വീടിന്റെ ആവശ്യല്ല ഒരു ഒരു മോനോള്ളൂ രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുള്ളു അപ്പം
അത്ശെരി ആഹ് ഉണ്ട് ഉം
അപ്പത് നോക്കണ്ട ഉം അതാണ് പിന്നെ ഒറ്റാശ്വാസൊള്ളത് പിന്നെ പുറത്തൊന്നും പോയി ജോലി നോക്കാത്തതും അതാണ്
അതാണ് വീടിന്റെ ആവശ്യം അതെ വീട് വെക്കേണ്ടല്ലോ മറ്റെ ഒരു വീട് സ്ഥലോന്ന് വാങ്ങി ഒരു വീടൊക്കെണ്ടാക്കു ജീവിതകാലം മുഴീവൻ ആ ഒരു വീടു പണിയെന്നെ നല്ലെള്ളോര്ക്ക് കൊഴപ്പില്ല
അതെ
അല്ലെങ്കി പിന്നെ ആഹ്
ആഹ് അതിന്റെ പേരില് പോ പിന്നെ അത് നിർത്ത്ണതില്ലല്ലോ അതങ്ങനെ തുടർന്ന് പിന്നെ വേരലെന്തെങ്കിലും അസുഗോക്കായി
ഉം
നാട്ടില് വരും
അതെ അതെന്നെ
പിന്നെ ആഹ് ന്താ ഉം ഫു ഭക്ഷണോകഴിച്ചില്ലേ
ആഹ് കഴിച് കഴിച്
ഉം
ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പ വിളമ്പ വെളമ്പി വെക്കാണ് അപ്പോഴാണ് മരുമോൻ വന്നത് അതെ പ്രതീക്ഷിക്കാതെ ഉം ഇന്നവളേം കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ്നാറിഞ്ട്ട് ശനിയാഴ്ച ദിവസം മാത്രേ മരുമോന് ലീവ്ള്ളൂ അപ്പഉം നിക്കാഹെ കഴിഞ്ഞിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ
അത്ശേരി അങ്ങനെയൊക്കെല്ലെ
ഉം ഇന്നിപ്പ ശനിയാഴ്ച ഓന്ക്കും ലീവായപ്പോ രണ്ടാളും കൂടി ഇങ്ങനെ പുറത്തു പോയതാ
ഉം ഞാനിന്ന് വൈന്നേരം എങ്ങട്ടെങ്കിലൊക്കെ പോണംന്ന് വിചാരിക്കണ്ട് അപ്പൊ മോളെ കൽ ഇത് പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ നിക്കാഹഴിഞ്ഞോ
പ്ലസ് ടു കഴിഞ്ഞ നിൽക്ക കഴിഞ്ഞു ക കമ്പ്യൂട്ടർ പഠിച്ച്
ആശരി ഉം ഉം ഉ
പത്തൊമ്പതിന് പത്തൊമ്പതി കഴഞ് അതെ
മക്കളെ ജീവിതം സന്തോഷമാവുമ്പോള നമ്മുക്ക് ഒരു സന്തോഷം ഉണ്ടാവും
അതെ മക്കളെ ചിതി ആ കളി ആ ഒരു സന്തോഷം അല്ലമ്മക്ക് വേണ്ടത്
അതന്നെ ഏതായാലും പിന്നെ മരുമകന് ഇവിടെ നാട്ടില് ജോലി ചെയ്യണ ആളാണോ
വരുമാോന ആ അതെ ക്കൗണ്ടി ാങ്ങ തന്നെ മറ്റേ മിനറൽ വാട്ടറിന്റെ വെള്ളക്കുപ്പി ഉണ്ടല്ലോ ഗണഫില വെള്ളക്കുപ്പി ഉണ്ടല്ലോ അത ആ അതെൻ്റെ ഒന്ന് അക്കൗണ്ടിങ്ങ അങ്ങനെ പോണം
പിന്നെ ഇനിയിപ്പം രാത്രി ഭക്ഷണത്തിന് ഉണ്ടാവുവോ
രാത്രി പക്ഷെ ആഹ രാത്രി എത്തു
ഉം
എനിക്ക് പറല്ലേ പിന്നഴിഞ്ഞാ അങ്ങനാണ്ട് ഓടെ വീട്ടിൽ പോകും എന്നിട്ട് അവിടുന്ന് രാത്രി പ്രശം വെച്ചിട്ട് വരും
ആഹ ശരി അവിട ഉ
ആ ഉണ്ട് ആ ഇടക്ക് പോയി താമസിക്കുന്നുണ്ട് ചപ്പോ മിക്കവാറും ഞങ്ങുടെ പോല ആകും പി രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോൾക്ക്വിടുന്നക്കിത്തരും
പായ ചെയതിൾ
ഉ അങ്ങനെ അപ്പൊ ഞാൻ രാത്രി മെസ്സേജ് വരാ അവിടെ നിൽക്കൻ വേറണ്ട്െ
ആ ആ അപ്പൊ ഇീ കല്യാണം എന്താണ് ആഹ
ഉം
അങ്ങോട്ടേക്ക് നീ നീട്ടിയതാവൂല്ലേ
ആ ആ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത അങ്ങനെ കിട്ടണ്ടേ പിന്നെ ഓലിക്ക അവിടെ പപ്പണ്ട കടെ കല്യാണംുണ്ട് അപ്പോൾ ഒന്നിച്ച്
ആ എന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് ഞൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ
ആ ആയിക്കാം ശരി
ആ ഓക്കെ ശരി